ക്കെ
ആ എവിടെ ബ്രോ എന്താ പാട് സുഖല്ലേ
സുഖം തന്നെ അങ്ങനെ പോണു
എന്താപ്പോ ശ ശബ്ദത്തിലൊന്നും ഒരു ഇതില്ലല്ലോ അസുഖണ്ടോ?
വൈന്നേരം വൈന്നേരം ഒറങ്ങീട്ട് ഇണ്ടെങ്കിൽലിള്ള പ്രശ്നണത്.
വൈന്നേരം ഒരിക്കലും ഉറങ്ങാൻ പാടില്ല ഇനി എപ്പ ഉറങ്ങിയാലും ആഹ് നേരത്ത് ഉറങ്ങാൻ പാടില്ല കാരണം ഇന്നത്തെ ആ ദിവസത്തിനൊരു മൂഡോ ഒരു ഇത്ണ്ടാവില്ല രാത്രിയിലാ യാലും ഉന്മേഷം ഉണ്ടാവില്ല.
ഒരു മന്ദപ്പെയ്ക്കാരം
ആഹ് ഞ ഞാപ്പങ്ങനെ വിളിച്ചതെ ഞമ്മളെ ഇപ്പൊ ലോക എത്രത്തോളം ഒരു ഇതായി മാറി എന്നുള്ളതാണ് ഒരു ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയണമാതിരി ഏപ്പം കുറെ മുമ്പത്തെ കാര്യം ഞാൻഇങ്ങനെ ആലോചിച്ചിന്നു അപ്പോൾ നമ്മളെ ഒരു ലോകം എന്ന് പറഞ്ഞല് ഒരു രാജ്യം ആ രാജ്യ എന്റെ ഒരു സാധനം ഇണ്ടാവും അയില്
വേറെ രാജ്യത്തിന് ഇതിനോട് ബന്ധന്നും ഉണ്ടാവൂല. അവിടെ അവിടുത്തെ കാര്യങ്ങൾ
ഉം
അങ്ങനെ എല്ലാരും ഒറ്റപ്പെട്ടിട്ടുള്ള അങ്ങനെ ഓരോ സെപ്പറേറ്റ് സംഭവങ്ങളായിട്ടുള്ള ഒരു സം ഇതേനുണ്ടായിന്
പക്ഷെ ഇപ്പളൊക്കെ നോക്കണെന്നുണ്ടെങ്കില് ഒക്കെ ഓപ്പൺ ആണ്. ഏഹ് നമ്മളെ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയേണ സാനം ഏഹ് ഇങ്ങനെ ഒഴുകാണ് ഇപ്പൊ ജനങ്ങള് അങ്ങട്ട് പോവ്ന്ന് ഇങ്ങട്ട് വര്ന്ന് എഹ് ഇപ്പൊ ദൂരള്ള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ക്കെന്ന് ഇന്ത്യക്ക് വര്ണ് ഇന്ത്യന്ന് അങ്ങട്ട് പോന്ന് അപ്പൊ ഞമ്മളെ സംശ ഇതാരാ അവ്ടെ എത്ത്ണ് അവിടുത്തെ ഇവ്ടെത്തും ഇപ്പൊ ഞ മ്മള് കൊറെ അമേരിക്കൻ ഫുഡ് ഇവടെ ചെയ്യ്ന്ന് അതുപോലെ അമേരി ക്കൻസിന്റെ ഡ്രെസ്സിന്റെ സ്റ്റെയില് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രെമി ഏഹ് ഞമ്മളെ ഫുഡ് അവ്ടെ എത്ത്ണ് ഇന്ത്യൻ ഫുഡ് ലോകത്തില് ഫെയ്മസ് ആവുന്നു അപ്പൊ എന്താണ് ഈ ഗ്ലോബലൈസേഷൻ ഇങ്ങനെ വരുമ്പോ ഇത് മൊത്തത്തിലിങ്ങനെ പബ്ലിക്കലി ഒരു പബ്ലിസിറ്റി കിട്ടി കൊണ്ടിരിക്കാണ്. കാരണം എല്ലാം ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കാണ് അതായത് ഇപ്പോ ചെറി ചെറിയെ രാജ്യങ്ങൾ പോലും ഏ ഫേമസ് ആയിക്കൊണ്ടിരിക്കാണ്‌ അവിടത്തെ ഫുഡ് അവിടത്തെ ഭക്ഷണരീതി. അങ്ങനെയെല്ലാം ഏഹ്. ഞൻപ്പോ ഗ്ലോബലൈസേഷനിലൂടെ ഇതായികൊണ്ടിരിക്കാണ് അപ്പൊ അത് ഏഹ ഇൻക്ക് ഞാൻ ചെയ്തട്ത്തോളം അത് വലരെ വളരെ നല്ല നല്ല ഒരു കാര്യായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം പല കൾച്ചറുകളും തമ്മിൽ കൂടിച്ചേരുന്നു. അങ്ങനെ ആകുമ്പോ എന്താ ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പല കൾച്ചറുകളു നമ്മൾ പ പുതുതായി പരിചയപ്പെടുമ്പോ അതിലെ നല്ല വശങ്ങൾ സ്വീകരിക്കാനും പേഡ്‌ ഒയ്‌വാകാനും പറ്റും. അതായത് ഇപ്പം നമ്മളെ കൾച്ചറല്ലേ നമുക്കൊന്നും കൂടി വിപുലീകരിക്കാനാള്ളൊരു നല്ലൊരു അവസരാണ്. അയിത്തെ നല്ല കാര്യങ്ങൾ ഇട്ക്കാ മോശകാര്യം ഇടുക്കാതിര്ക്ക അതുപോലെ നമ്മളതീത്തെ നല്ല കാര്യം അവർക്ക് ട്ടും നമ്മളെ മോശം ഒഴിവാക്കാൻ പറ്റോ ഏ അപ്പൊ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഒര് ബന്ധം അത് വളരെ നല്ല രീതിയിൽ ഈ ഗ്ലോബലൈസേഷനിലൂടെ നടക്ക്ണ്ട് എന്ന്ള്ളതാണ് ഞാൻ മനസ്സിലാക്കിട്ട്ള്ളത്.
ഉം.
മ്.
ഈ ഗോ ഗ്ലോബലൈസേഷനെ കുറിച്ച് പറയുംമ്പളെ? ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഗ്ലോബലൈസേഷന് കാരണമാവ്ണ അല്ലെങ്കിൽ അത്തരത്തിലൊര് ഗ്ലോബലി ഏ രാജ്യങ്ങൾ തമ്മില്ള്ള കാര്യങ്ങൾ അങ്ങട്ടും ഇങ്ങട്ടും അറിയാനോ ഈ മീഡിയനായിട്ട് നിക്കണ ഒരു സാനാണ് മൊബൈൽ ഫോണ് ഇവൻ പണ്ടത്തെ കാല ഇതൊക്കെ ഒര് ഒരു രാജ്യത്തിന്റെ രണ്ട് അറ്റത്ത്ള്ള കാര്യങ്ങൾ അറിയണം എന്ന്ണ്ടെങ്കിൽ തന്നെ ഒന്നുങ്കി പറ്റപ്പണ്ടാണെ കമ്പി അടിക്ക. അല്ലെങ്കി ലാൻഡ് ഫോണിലൂടെ വിളിച്ച് എന്തെങ്കിലും അറീക്കാം അതൊക്കൊര് സംസ്ഥാനത്തെ നമ്മളിപ്പോ ഇന്ത്യയില്ള്ള കേരളത്തിന്റെ രണ്ടറ്റത്ത്ള്ള കാര്യങ്ങൾ അറിയാൻ വരെ അങ്ങനെ ചെയ്യണമായിരുന്നു. അതന്നെ രണ്ട് കൂട്ടരും ഒപ്പം ഇരിക്കണം ഓല് വിളി നമ്മള് കോള് വര്നെ കാത്ത്ക്കണം പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവ്ടെ നട ക്ക്ണെ ഓലൊരു ഫിനാൻശ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഓലൊരു ഈ എന്താണ് ആഭ്യന്തര പ്രശ്നങ്ങൾ വരെ നമ്മക്ക് അറിയാലോ എത്ര സിമ്പ്ളാ.
അതെ.
നമ്മുടെ ഫോണിലൂടെ വാർത്തകളിലൂടെയോ അല്ലെങ്കി ഇപ്പോ ഒരു വ്ലോഗ് ചെയ്യണ ഒരാൾ ആ രാജ്യത്ത്ണ്ടെങ്കി പോവും. ഇവര് പറയുന്നതിലൂടെയോ.
അതെ ഇ മാ.
ഓരോ രാജ്യത്തെ കാര്യങ്ങൾ അറിയാൻ കയ്യാണ് അവിട്ത്തെ കാര്യങ്ങള് അവിടത്തെ ഡ്രെസ്സിംങ് സ്റ്റൈല്കള് ഇനിപ്പോ ഒന്ന് വാണ്ടേ വ്ലോഗ് ചെയ്യിനോലെന്നെ അങ്ങനെ ബേസില് വ്ലോഗ് ചെയ്യണ ആളുകൾ ഉണ്ടായതുകൊണ്ട് ഓക്കേ ഒരു ഇ നമ്മളെ ഈ ഒരു. ഏഹ ഗോളത്തിന്റെ അപ്പുറത്ത് അറ്റത്തൊരു സ്ഥലത്തി. അല്ലെങ്കിൽ ദൂരെ സ്ഥലത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതറിയാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല.
അതെ.
ഈ അപ്പോ ഗ്ലോബലൈസേഷന് ഏറ്റവും കൂടുതല് സഹായിക്കുന്ന അല്ലെങ്കി അതിന് മുതൽ കൂട്ടായ ഒരു സംഭവമാണ് ഈ മൊബൈൽ ഫോൺ എന്ന്ള്ളത് അല്ലെങ്കി ഇന്റർനെറ്റ് എന്ന്ള്ളത്.
അതെ അത് നിങ്ങൾ പറഞ്ഞതിലൂടെ ഞാന് പൂരണ്ണായിട്ട് യോജിക്കാണ് നിങ്ങൾ ഈ ഞ്ഞ ഈ മൊബൈൽ ഫോൺ സാധനങ്ങളൊക്കെണ്ട് ഇതൊക്കെ മാസ് മീഡിയ എന്നാണ് നമ്മള് പൊതുവെ വിളിക്കാം മാസ് മീഡിയാന്ന് പർഞ്ഞ് കഴിഞ്ഞാൽ ഏ നമ്മടെ മാധ്യമങ്ങള് ഏ സോഷ്യൽ മീഡിയകള് ന്യൂസ് ചാനലുകള് അതുപോലെ മോക്കസ് സ്മാർട്ട് ഫോണുകള് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പം ഇന്റർനെറ്റിന്റെ വരവ് ഗ്ലോബലൈസേഷനെ വളരെയധികം സ്വാധീനിച്ചിട്ട്ണ്ട് എന്ന്ള്ളത് നമക്ക് സാധനം നോക്കി കയ്ഞ്ഞാ മൻസ്സിലാവും. ഇപ്പോ ഏ നമ്മള് ഈ ഫലസ്തീനിലൊക്കെ നടക്കുന്ന കാര്യങ്ങള് ലോകമൊത്തം അറിയുന്നു ഏഹ് അപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ പല ഏഹ് സ്വൈച്ഛാധിപതികളും അവരുടെ ഏഹ് ഇതിന് വേണ്ടിയിട്ട് സ സർവാധിപത്യത്തിന് വേണ്ടിയിട്ട് പല കുഞ്ഞൻ രാജ്യങ്ങളിലും പോയിട്ട് എല്ലാരെയും കൊന്നൊടുക്കി മാസ ജനോസൈഡുകൾ അതായത് നര ഹത്യകൾ നടത്തിയിട്ട് ലക്ഷക്കണക്കിന ആൾകാർ പോൾപോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഏകാധിപതി ഉണ്ട് മൂപ്പർ എന്താ ചെയ്തിരന്ന് വെച്ച കഴിഞ്ഞാല് ഏ മൂപ്പര് മൂപ്പരെ എതിർക്കുന്ന എല്ലാവരുടെയും തല വെട്ടിയിട്ട് അവരുോടെ തലയോട്ടിയൊക്കെ സൂക്ഷിക്കും ഇട്ട് അങ്ങനെ ഒരു കുന്നു ഉണ്ടാക്കിരുന്നു തലയോട്ടികളുടെ ഒരു കുന്നു ഉണ്ടാക്കി അതിന്ന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒര് പോട്രേറ്റ് ചിത്രമൊക്കെ ഗൂഗുളിൽ സെർച്ച് ചെയ്ത ഇപ്പഴും കാണാൻ പറ്റും. അപ്പൊ അന്നത്തെ കാലത്ത് ആ അതെ അന്നത്തെ കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അതായത് അന്ന് ഇന്റർനെറ്റ് ഇല്ല മൊബൈൽ ഫോൺ ഇല്ല അപ്പൊ ഇങ്ങനെ ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നില്ല കാര്യങ്ങളൊന്നും അപ്പോ ഇത് വേറെ ആരും അറിയുന്നില്ല പക്ഷെ ഇന്ന് ഇപ്പൊ ഫലസ്തീനില് ഒരു ബാലൻ കൊല്ലപ്പെടണെന്നുണ്ടെങ്കിൽ അതിന്റെ ലൈവ് വീഡിയോ കവറേജ് ചെയ്യുന്ന റിപ്പോർട്ട്സ് ഉണ്ട് എന്നുള്ളതാണ് അതായത് അത് ലോകം മൊത്തം കാണുന്നൊരവസ്ഥയിലെത്തി അപ്പോ അങ്ങനെ ഒരു അവസ്ഥ ഇത് ചെയ്യുന്നവർക്കും ഒരു ഇത് വരും അത് ചെയ്യാൻ ഉള്ളതിലൊരു വിമുഖത വരും അതായത് ചെയ്യുന്നതില് അവർക്ക് പി ഒരു ഒരു വട്ടം ചിന്തിക്കും ആഹ്, ഇതിപ്പോ ഇങ്ങനെ ചെയ്താ ശരിയാവോ ഏഹ് ഇത് പണിയവോ ഏഹ് എന്ന് ഒരുവട്ടമെങ്കിലും ചിന്തിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഉപകാരം ഈ ഒരു ഗ്ലോബലൈസേഷൻ ത്തിന്റെ മൈനായിട്ടുള്ള ആയിട്ടുള്ള ഈ മാസ് മീഡിയ എന്ന് പറയുന്ന സാധനം നമുക്ക് നൽകുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും മാസ് മീഡിയ
പ്പോഴാണ് ഇതിപ്പോ കുറച്ച് മുമ്പത്തെ കാലഘട്ടത്തി അല്ലങ്കിൽ പഴഞ്ചൻ സമൂഹത്തി യത്തിലാണെന്നുണ്ടെങ്കില് ഇങ്ങനെയൊരു യുദ്ധം നടക്കുന്നത് അവരെ എങ്ങനൊയിരിക്കും ഓകേ അറിയാം ചിന്തിച്ചിട്ടുണ്ടോ ഒര്തെന്താ ഗ്യാസ് കിട്ടൂല ഗ്യാസ് ഗ്യാസ് ഉപയോഗിക്കുന്ന സമൂഹാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാസിന് വില കൂട്ടി അല്ലെങ്കിൽ ഗ്യാസിന്റെ ലഭ്യത കുറഞ്ഞു അപ്പൊ അതിനുള്ള കാരണം അന്വേഷിക്കുന്ന സമയത്ത് ഇവിടെങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട് അങ്ങനെ അറിഞ്ഞാലോള്ളൂ ഒള്ളു അറിയാ അതുകൊണ്ട് തന്നെ ഇപ്പത്തെ കാലത്ത് നമ്മൾ ഈ മാസ് മീഡിയ ഉപയോഗിച്ച് ഇതെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊക്കെയാണ്ണണ്ടെങ്ക ഇപ്പോ ഫലസ്ത്തീൻ യുദ്ധൾക്കിടയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ നട കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഏ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചറൽ എന്ത അവരുടെ നേട്ടങ്ങളെ ബെനഫിറ്റ്സ് ഒക്കെ നമുക്ക് നേടാൻ കയ്യുന്നുണ്ട്. പക്ഷെ ഈ മാസ്മീഡിയയും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തികൊണ്ടിരിക്കുന്ന ഒരു രാജ്യമുണ്ട് അതായത് ഈ ഗ്ലോബലൈസേഷനൽ ഒന്നും പെടാതെ അവരുടെ രീതി അവരുടെ ഏകാധിപതിയായ രാജാവ് പറയുന്നതിനനുസരിച്ച്, ഏകാധിപതിയായ രാജാവെന്ന് പറഞ്ഞാ അതെ നോർത്ത്
സംസാരിക്കുന്നെ
ആഹ് ഞാൻ പറഞ്ഞു തരായിരുന്നു അതിന്റെ ഒരവസ്ഥലോയിക്കുമ്പെ എങ്ങനെക്കാരം അത് സൗ പോ പോസിബിളാണ് ഈ കാലത്തും അതായത് ഗ്ലോബലൈസേഷന്റൊര് തുണ്ട് പോലെ എത്ത്ണില്ലാ പറഞ്ഞാ ഇവിടന്ന് അങ്ങണ്ട് കണക്റ്റ് ആകണ്ടോന്ന് പോലും നമുക്ക്റിയില്ല അവിടത്തെ സംസ്കാരങ്ങൾ എന്തായാലും നമുക്ക് ലഭിക്കുന്നില്ല
അത് അ അത് പറയുന്ന വെച്ച കഴിഞ്ഞാല് അത് തൊണ്ടുപോലെ എത്താത്തതല്ല ഇത് അത് ഒരു ജനതയുടെ ഒന്നടങ്കം സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയിട്ട് അടച്ചു ഭരിക്കണം അവിടെ
ഒരു രാജ്യത്തിന്റെ പ്രഥമാധികാരം അപ്പോ അവിടുത്തെ ഒരു കാര്യം എന്താണന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പ അവിടെ ഒരു പാർലമെന്റിൽ എന്തായാലും ഒരു വോട്ടെടുപ്പൊക്കെ നടത്തും പക്ഷെ എല്ലാ പ്രാവശ്യം ജയി കിംജോ എന്നായിരുന്നു. കാരണം ആരെങ്കിലും എതിരായി ഓർക്കാ അവനെ അപ്പ വെടിവെച്ചു കൊല്ലും എതി എതിരരെലും വോട്ട് ചെയ്താൽ വെടിവെച്ചു കൊല്ലും അതാണ് ഔട്ത്തെ അവസ്ഥ അത്രയും പരിതമിച്ച ഒര് രാജ്യാണ് അപ്പോ അവ്ടെ അവര് ഏ എന്നിരുന്നാലും ഗ്ലോബലിമിഷൻ എത്തിയില്ല ന്ന് പറയാം പറ്റില്ല കാരണം അവരിപ്പളും പുരാതന രീതികളൊന്നുല്ല അവലംബിക്കുന്നു അവരെ എടുത്തും മിസൈല്കള്ണ്ട് പുതിയ അത്ണ്ടെ അത് നമ്മള് അറിയുന്നില്ല അ ത് മാസ് മീഡിയയുടെ ഒര് പ്രശ്നാണ് അതെ മാസ് മീഡിയേല് ത്ത്ന്ന്ല്ല എന്ന്ള്ളതാണ് പക്ഷെ അവ് അവിടെ വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ എത്ത്ന്ന്ണ്ട് അതായത് ലോകത്ത്ള്ള പുരോഗമനങ്ങളൊക്കെ ക്ക അവ്ടെത്തുന്ന്ണ്ട് അപ്പോ ഗ്ലോബലൈലേഷൻ അവിടെ എത്തുന്ന്ണ്ട് പിന്നെ ഈ ഗ്ലോബലൈസേഷന്റെ ഒര് നെഗറ്റീവ് വശമായിട്ട് എനിക്ക് പറയാൻ തോന്നിട്ടുള്ളത് ഒരു കൾ ച്ചറൽ എന്ത് ന്നമുക്കൊരു ബേക്ക് വേഡ്നസ് വെര്ആന്ന്ള്ളത് ഇപ്പോ ഞമ്മളെ കൾച്ചർ മോശം ട്ട് മോഡൽ ന്നമ്മള് ചിന്തിച്ചു തൊടങ്ങും അതായത് പല കൾച്ചറുകൾ ന്നമ്മൾ കാണുമ്പോ പ്പ ഒര് അമേരി റ്റു കാര്യങ്ങൾ ഏ ഇങ്ങനെ വെരുമ്പോ ഒര് കോട്ടേൾ അതെ അതെ ആ ഒരു ഇൻഫീരിയോറിറ്റി വരും ന്ന്ള്ളതാണ് ഒരു കോട്ടും ടയ്യും ഒക്കായിട്ട് ഇങ്ങനെ ഒരു അമേരിക്കകാരൻ വെരുമ്പോ അമ്മള് വടെ മുണ്ടും വിതൊക്കെടുത്ത് നിൽക്കുമ്പോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വടെ ഇണ്ടാവ്അ അത് എന്തോണ്ടാന്ന്അറീല ഓക്ക് തോന്ന്അ ഔ അവനെന്ത് ഉഷാറായിട്ടാണ് അവന് ഭയങ്കര ഫോർമാലിറ്റി ഇണ്ട് അവന് ടോപ്പായിട്ടാണ് ത് ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത്
അതാണ് ടോപ്പ് എന്ന്ള്ളൊരു ചിന്ത വെരുന്നത് ആഹ് ഈ ഗ്ലോബലൈസേഷന്റെ ഒരു ഭാഗമായിട്ട്
നമ്മളെ മനസ്സില് കുത്തി വെക്കപ്പെടണ് അപ്പോ ഇതൊക്കെന്താന്ന് വെച്ചയ് ഞ്ഞാല് ഇത് വലിയൊരു പ്രശ്നാണ് അപ്പെ യൂറോപ്യന്മാര് എപ്പഴും നമ്മള് ഏഷ്യക്കാര് ഒര് രണ്ടാം കിടക്കാരായിട്ടാ കാണുന്നെ അതായത് അവരിങ്ങനെ ചിന്തിക്കുന്നെ ന്നമ്മൾ ടോപ്പാണ് ന്നമ്മള് ഏഷ്യക്കാര് എന്താക്കണം അമ്മള് ഏ വേണം ഓരെ വളർത്തിക്കൊണ്ട് വെരാന്എന്നുള്ളതാണ് അവര് ചിന്തിക്കുന്നത് അപ്പോ ഈ ഈ ഒരു ഗ്ലോബലൈസേഷനിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെരുമ്പോ അത് അവരെ എന്തുകൊണ്ടും എന്താവണ് ഏഹ് അവര്ക്കൊരു സ ഒന്നു സപ്പോർട്ട് ആവ്ആണ്ന്ന്ള്ളതാണ് അതായത് അവരുടെ ആ ഒരു പ്രോപകണ്ടക്ക് ഒര് നെയ്തില് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്താണ് ഒര് നെഗറ്റീവ് വശമായിട്ട് എനിക്ക് ഫീലെയ്തു ന്നുള്ളതാണ് അപ്പം ന്നമ്മള് ഒരിക്കലും അങ്ങനൊര് ബേക്ക് വാഡ്നസ് ഫീലെജ്ജേണ്ട ആവശ്യല്ല
ഗ്ലോബലൈസേഷനിലൂടെ മറ്റുള്ളരു ഉപകാരം എന്ന് എന്ത്ച്ചാല് ഇത്പ്പോ പല മേഖലകളിലും ജോലികളില് ഈ ജോലിയുടെ പല മേഖലകളിലും നമുക്കി ഇമ്പ്രൂവ്മെന്റ് നേടണം എല്ലെങ്കി നമുക്ക് നമ്മുടെ രാജ്യത്ത് ഉന്നതി നേടാന് ഈ ഗ്ലോബലൈസേഷൻ നല്ല നൽക്ക് സഹായിക്കുന്നില്ല ഇവരി പ്പൊ ഈ ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തില്ണ്ട് ഇപ്പം ഈ പെണ്ണിന്റെ കസിന് വെരെ ഓന് ഈ കോഡിങ് ഹാക്കിങ് അങ്ങനെ നടക്ക്ണ ആളാ അപ്പൊ ഇവനെന്ത് പറയല്ണ്ട് ഇങ്ങനെ ഇന്ത്യല് ഇന്ത്യത്തെ ഹാക്കിങ്ങിനെക്കാട്ടിക്കെ പഠിക്കണ്ടല്ലേ ഇപ്പൊ കൊറച്ച് മുമ്പാ ഒരിക്കലൊര് ഈ അമേരിക്കേല് ഒര് യുവാവ് എതോ വല്ല്യ ബാങ്കിന്റെ സർവറൊക്കോ മൊത്തത് തിലീ ഹാക്ക് ചെയ്തേന്റെഷം ഈ പാവങ്ങളിൽ നിന്ന് അനകധികൃതമായ പിടിച്ച് പറ്റ് ക്യ ഭൂമിം കാര്യങ്ങളും അങ്ങൻത്തെ പലിശന്റെ സാധനങ്ങളൊക്കെ തിരിച്ച് കൊട്ക്കാന്നുള്ള ഉദ്ദേശത്തോടെ കൊടപിടിച്ച് കൊറേ കാലം ഒഴ് ഒളിഞ്ഞ് നടന്ന് അവസാനം പിടിക്ക പെട്ന്നൊര് സാഹചര്യണ്ട് അപ്പൊ ഇതുഅങ്ങനെ പറിം ഇതുഅങ്ങനെ ഓ രോ സ കാര്യങ്ങള് റഫറെയ്ത് ഓരോ സ്ഥലങ്ങൾ റഫറെയ്ത് അങ്ങനെപറിം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവ്ടെ ങന ചെയ്യണം ഹാക്ക് എയ്യുബോ അങനെ ഉപകാരൾ ങ്ങക്ക് വേണ്ടി ചെയ്യണം അങ്ങനൊക്കെ ചെയ്തിട്ട് ലോകോത്തര കാര്യങ്ങളില് നടക്ക്ന്നതിന് ലോകവിവരം ന്ന്ള്ളൊരു സാധനം ക്ക വെര്ന്നത് ഗ്ലോബലൈസേഷൻ്റൊര് ഭാഗ മൊത്തത്തില് മാസ് മീഡിയ അതിന് പ്രധാനമായൊര് ഘടകമാണ് എന്ന്ള്ളതാണ് പറയാന്ള്ളത്
പിന്നെ ഗ്ലോബലൈസേഷനിലൂടെ കൊറെ ആൾക്കാർക്ക് ആഹ് അത് ഒരിക്കലാവൂല ഇപ്പ കൊറെ ജോലി സാധ്യതകളൊക്കെ വെര്ന്നുണ്ടല്ലോ പ്പൊ മൾട്ടിനാഷണൽ കമ്പനീസ് ഇപ്പ ആമസോൺ ഫ്ലിപ്പ് കാർട്ട് പോലുള്ള കമ്പനി ഒക്കെ ഇതിന്റൊക്കെ എട്കോട്ടേഷൻ ന്ന് അർഞ്ഞാ പല രാജ്യങ്ങളിലാണ് പക്ഷെ അവര്ഏ പീപിൾ നെ ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറിം ഇന്ത്യക്കാരൊക്കെ കൊറെേ ആമസോണ്ൽ വർക്ക് എയ്യുന്നവരുണ്ട് ഫുൾ വർക്ക് ഫ്രം ഹോമ് ന്ന് പറഞ്ഞിട്ടുള്ളൊരു കൾച്ചർ വന്നു ഇത് ഇന്ത്യയില് ഇണ്ടായതല്ല ഇതൊക്കെ അമേരി ക്യൻ കൾച്ചറുകളാണ് പക്ഷെ അതോണ്ട് കൊറേ ആൾക്കാര്ക്ക് ഇന്ത്യക്കാർക്ക് യൂസാകുന്നു കൊറേ ആൾക്കാര്ക്ക് എംപ്ലോയ്മെന്റ് ലഭിക്കുന്നു നല്ല സാലറി കിട്ടുന്നു അങ്ങനെ ജീവിത സാഹചര്യം മെ മെച്ചപ്പെടാൻ ഈ ഗ്ലോബലൈസേഷൻ എന്താകുന്നുണ്ട് എല്ലാ രീതിയിലും ഹെൽപ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഏതാലും ഗ്ലോബലൈസേഷനെ കുറിച്ച് സംസാരിക്കുമ്പോ അറിയാലോ കുറേ സംസാരിക്കാൻ വിശദമായ്ട്ട്ള്ള ചർച്ചക്ക്ള്ള വിഷ ആ അപ്പൊ നമുക്ക് പിന്നീട് വിശദായിട്ട് സംസാരിക്കാ ഉം ഓക്കെ ശരി